ആ കേൾക്ക്ണ്ട്
എന്തക്കെയുണ്ട് വിശേഷങ്ങള്
സുഖായിട്ട് പോവുന്നു മഴൊന്നുല്ല നല്ല വെയിലാണ് അലക്കിയതൊക്കെ ഒണങ്ങി അലക്കിയതൊക്കെ ഉണങ്ങിയല്ല ഉഷാറായിന്
ആ മറ്റേ മയവുമ്പളേ ഇവൾക്കില്ല
ഹലോ
പ്പ
ആ ഇപ്പൊ കേക്കണ്ട്
ആ വൈകിയത് പ്രശ്നായകരമാണ്
ആ
പിന്നെ എന്തൊക്കെയുണ്ട് ഫുഡ ആ ഫുഡക്കെ കഴിച്ചു
എ ആ ചായക്ക് നേരായല്ലല്ലേ
ചായ ചെല ദിവസം ക കുടി കുടിക്കോള്ളൂ. അന്നെ എന്തെ കടിയൊക്കെ ഉണ്ടെങ്കില്
സ്പെഷ്യൽ എന്തേലും വേണലേ.. ഇന്നെന്തേ സ്പെഷ്യല്ണ്ടോ
ഇന്ന ഒന്നും ഉണ്ടാക്കാൻ നോക്കിട്ടില്ല ഇന്ന് കൊറച്ച് പണിയുണ്ടായിനി അപ്പ പിന്നെ അത് ഫ്രീ ആണ് ടൈമെ ണ്ടാക്കാനൊരു മൂടുണ്ടാവുള്ളു
അതെ അതെ പിന്നെ നമ്മക്ക് ഓരോ പണിയല്ലേ മഴ വരുന്നുമ്പോ ആ മഴ വരുമ്പോഴേക്കും സ്കൂള് തുറക്കുമ്പോ
ആ അപ്പ പിന്നെ ടൈമ് ഉണ്ടാവൂല്യ അപ്പ പിന്നൊരു വണ്ടിയാണ് അതെ ഉം പിന്നെ നിങ്ങൾതൊക്കെ കഴിഞ്ഞാ.. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞില്ലേ.. ഫുഡക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിലേ
ആ ഫുഡക്ക കഴിഞ്ഞു പി നി ങ്ങള് എന്ത് വർക്ക് ചെയ്യണ്ടോ ജോലി എന്ത്യെണ്ടോ
ആ ആ ഞാൻ ചെറുതായിട്ട്
എന്താ വർക്കേണ് അലോ
ഹലോ ആ കേൾക്കില്ലേ
എന്താ വർക്ക് ചെയ്യുന്നേ
വർക്ക് അങ്ങനെല്ല ഓൺലൈനിൽ കൊണ്ട്‌ എന്തെലൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഓരോ എന്തൊക്കെ നോക്കുക
അയ് ശേ
ഉം ഉം ഉം അല്ലാതെ വേറൊന്നും അമ്മക്ക് ഏതായും ഫോൺ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ അതു തന്നെ വെറുതെ ഇരിക്കല്ലേ
മനുഷ്യർക്ക് ആവശ്യാണ് അത് സ്ത്രീകൾക്കും
ആ ആ അതന്നെ മറ്റേ വെറുതെരിക്കല്ലേ മ്മള് നമ്മ
ആഹ നമ്മള് വെറുതെ ഇരിക്കാണ് പിന്നെ നമ്മള് ഹസ്ബൻഡമാരന്നെ കൊണ്ടുന്നിട്ട്ന്നെ നമ്മുക്ക് ഇതാവണല്ല, ഇപ്പം രണ്ടാളന്നെ പോയിട്ട്ന്നെ പിന്നെ ഒരാളവിടെന്ന്പ്പോ
അങ്ങനെ ജീവിത പിന്ന ആ സാഹചര്യം അത് കൊണ്ടെടുക്കാൻ കഴിയില്ലല്ലോ ഇപ്പത്തെ കാലഘട്ടത്തിൽ
ഉം പിന്നെ എല്ലാ സാധത്ത് പിന്നെ വ്യലാഴ്ച ഒന്നു കൂടി കൂടല്ലേ
ആ ആ അതെ എല്ലാ സാ ധനത്തിയും വില ഒന്ന് കൂടാണ് പിന്നെ ഉം എല്ലാ സാധനത്തിനും അങ്ങനെ തന്നെ ഇപ്പൊമുക്ക് ആയിരം രൂപ കൊണ്ട് പോണം മാക്സിമം എന്തെങ്കലും വാങ്ങണെങ്കിൽ അഞ്ഞൂറോണ്ടൊന്നും ഒന്നും ആ ആവൂല
മ് മ് പിന്നെ ഗ്യാസിന്റാക്കെ ഗ്യാ ഇങ്ങളോക്കെ എങ്ങനെ ഫുഡ്
ഗ്യാസ്മില് ഞങ്ങള് ഇപ്പോ വെറകനപ്പം കൊറച്ചിടായിട്ട് കത്തിക്കുന്നു കാരണപ്പം പിന്നെ ഇതായത്തന്ന നാല്പത്തഞ്ച് ദിവസം കഴിയല്ലോ
ആഹ് കിട്ട ആ ബുക്കെയ്യണെങ്കിൽ നല്പ്പത്തഞ്ചിസം ആവണല്ലല്ലേ കിട്ടാനും മാണ്ടേ ഒരു പത്ത് പതിനഞ്ച് ദിവസം പിന്നെല്ലേ
ഇന്നാലെന്താ ആ ചായൊക്കെ ഏത്യാലും ചായ പിന്നെ അങ്ങനത്തെ എണ്ണല് വാട്ടാനും തുബി ഇതൊക്കെ വറവിടാനൊക്കെ ഗ്യാസാ ണല്ലോ ആ ആഹ്‌ അതൊക്കെ അങ്ങനെ കയും ആർക്കും പറ്റില്ല അതന്നെ പണ്ടൊക്കെ ഇപ്പ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം പുകച്ചായ ആർക്കാ വേണ്ടത് ചോയ്ച്ചും
ആ അതന് വെള്ളം കുടിക്കാൻ കൊടുതാപ്പാടെ പറയും ഇതിഅടുപ്പത്തിണ്ടാക്കി അറിയും അതറിയാ
ആഹ ഇപ്പോൽകൊക്കെ ഇപ്പോലൊക്കെ വലിയ ആൾക്കാരായില്ലല്ലേ പണ്ടത്തെ കാ മാതിരി ഇതല്ലേ പോലെല്ലേ
മ് മ്മ് മാ
അപ്പൊ അങ്ങനെയൊക്കെയാണല്ല അത് തന്നെ ജോലി ഇതൊക്കെ എല്ലാർക്കും ആവശ്യാണ്
ആശ ഉം എന്തേലൊക്കെ വേണംന്നറിയും നമ്മള് ഞൻ ചെറിയോരാവശ്യത്തിനാണെങ്കിൽ ഇപ്പോരാള്ളോട് ചോദിക്കണ്ട
ആഹ് അതന്നെ നമ്മലൊരാളോട് ചോദിക്കണം ചോദിക്കുമ്പോ ചോദിക്കണല്ലോ ചോദിക്കണല്ലോ വിച്ചാരിച്ച് നമ്മുക്ക് അതിനതെക്കാലം അപ്പൊ പിന്നെ
പക്ഷെ ആരും തരായിട്ടൊന്നല്ല നമുക്കൊരി
ആ തെരാഞ്ഞിട്ടല്ലേ മ്മക്ക് ഇങ്ങനെ ഒരു ജോലി നമ്മക്കല്ല ആ ഇപ്പ നമ്മള ത്തിലനെ ഓരോരുത്തരിഇങ്ങനെ പോക്പോഞമ്മാകൊക്കൊരിതാണല്ലോ
ആ അതന്നെ ആ അതന്നെ ഇപ്പൊ എല്ലാരും പഠിക്കാണലോ ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും തന്നെ എന്തെങ്കലൊക്കെ വേണംന്ന് പറഞ്ക്കാണ്ട്
അതെ ഇപ്പൊ രണ്ട്‌ മൂന്ന് മക്കളായാലും മ ഉമ്മമാരണ്ട് പോവാണ് കുട്ടികളെവിട്ട് പഠിക്കാന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കൈതൊഴിൽ എന്തെ ഒരു ജോലി വാങ്ങാന്നാണല്ലോ എല്ലാ ലക്ഷ്യം
ആഹ അതല്ലെ അപ്പൊ എല്ലാർക്കും എന്തായാലും ഫോണ നെറ്റ് ഒക്കെ കാര്യണളൊക്കെ ഉള്ളത
ആഹ എന്റെ താത്താന്റെ മോള്റഞ്ഞു ഇനിക്ക് കല്യാണന്റെ ന്ക്ക് ജോലിയായിട്ട് മതി കല്യാണം ന്ക്ക് ഇപ്പൊ കല്യാണം വേണ്ട ഇപ്പൊ അങ്ങനെ പറഞ് നിക്ക
ആഹ് ന്റെ അനിയത്തിയൊക്കെ അങ്ങനന്നെയാണ്
ആ ഞമ്മളെ അതന്നെ ഇപ്പത്തെ കാലകട്ടത്ത് മക്കൾക്കൊക്കെ പഠിക്കണന്ന ആഗ്രഹം മക്കൾക്ക് മ് ഇരുപത്തഞ്ച് വയസായവൾക്ക് അത് വരെ അവൾക്ക് ടീമ നല്ലോ പഠിക്കാല്ലര്
അതന്നെ പക്ഷെ അങ്ങനെ വാണം ന്നാല നമക്ക് സേഫാന്നറിയാം മറ്റേ ഒരാള് മാത്രം നമ്മ്ള ക്ഷിച്ചിരുന്നാലേ ഇപ്പഴത്തെ കാലത്ത്
ആഹ് ഇപ്പത്തെ കാലത്ത് അതന്നെ ഒരു കല്യാണത്തിന്നനെ പിന്നെ ഡ്രസ് പിന്നെ എന്തെല്ലാമാണം ഫുഡ് ഒരു ആഹ് ഒരു ബഡ്ജറ്റ് നല്ലൊരു ബഡ്ജറ്റന്നെ വേണല്ലോ
ഏഹ് വാണം
പിന്നെ ഡ്രസ്സിങ് അന്നത്തെ ദിവസം തന്നെ ഡ്രസ്സിങ്ങനനെ അത്ര സംഖ്യവേണം പിന്നെ അല്ലാത്തത് വേറെചെലവ് അപ്പ നമ്മട്തന്നെ ഇണ്ടായാല് നമ്മക്ക്
ആഹ് ആഹ് ചെറുതായിട്ട് പ്പൊ കൂടുതലൊന്നും ഇല്ലെങ്കിലും ആഹ് നമ്മള് പുറത്ത് പോകണങ്കില്
നമ്മത്തെല്ലട്ത് അതിലൊരു ആഹ് അതിലൊര്
ആഹ് ആഹ് ആഹ് ശരിയാണ്
അപ്പെ എല്ലാ മക്കളും പ്പ എല്ലാ സ്ത്രീകളായാലോ എല്ലാർക്കും പഠിക്കാനാണല്ലോ എല്ലാക്കും പ്പൊ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വാക്കിയെല്ലാ കുടുംബയാലും എന്തായാലൊക്കെ പഠിപ്പ് പഠിക്കാനില്ലെ ലശ്യേ കല്യാണോല്ല ഫങ്ഷൻ ഏത് പരിപാടിക്കോ അവര്
മറ്റേ പതിനെട്ട് ആണീന്റെ മുമ്പ്ന്നെ
ആഹ് മറ്റേ പതിനെട്ട് ആവ്ണെ കണ്ക്കാ പിന്നെ കല്യാണം
മ്മ് മ്മ്
ഇപ്പൊ പതിനെട്ട് മ്മലൊന്നും ആരും ഇതാവില്ല
അപ്പൊ അതെന്ന്പ്പൊ ന്റെ അനിയത്തി പറീനത് വേണ്ട അത്ര ആൾക്കാർ വെര്ല്ല്ണ്ടവടെ ഇക്ക് എന്തെ വർക്കായി മാത്രമേ ഞാൻ സമ്മയിക്കൊള്ളൂന്ന് പറല്
ഇങ്ങക്ക് എത്ര മക്കൾ മെ എത്ര മക്കള്ണ്ട്
ആർക്ക്‌ ഇൻക്കോ
ആഹ് എത്ര ആള്ണ്ട്
ഇന്ക്ക് മൂന്നാള്
ആഹ്
ഉം ആഹ് ചെറികുട്ട്യാള ചെർത് പ എൽ കെ ജി ഇപ്രാവശ്യം ചേർ രണ്ടാമത്തെ മൂന്നാം ക്ലാസ്സില് വലുത് എട്ടാം ക്ലാസ്ക്
ആഹ്
ഇങ്ങൊക്കൊ
വലുതെട്ടാക്ലാസില് ഇന്റെ വല്ത് എട്ടാം ക്ലാസ്സിലെന്നെ സ്കൂളിലൊക്കെ ചേർത്തി ചെർ ചേർത്തണെങ്കിലും വാണം ഇപ്പൊ ഒരു സംഖ്യ അദ് ഇപ്പൊ ചെറിയ മോളെ ചേർത്ത്ണ എൽ കെ ജിയിലാണ് അവള് ചേർത്തിട്ടില്ല അതിന് വേണം ഈ യൂണിഫോം ബുക്ക് പേന ആ സാധനം വേണ്ടേ ഒരു നോട്ട്ബുക്കുകള് മക്കക്ക്
അത് കിട്ടണെങ്കി തന്നെ എത്ര വാണം ബാഗ് ബാഗാണെങ്കിൽ തന്നെ ഏ തന്നെ അഞ്ഞൂറൊപ്യക്കൊന്നും ഒന്നും കിട്ടൂലറിം അതന്നെ ഒക്കപ്പ ഒപ്പായി
ഏതായാലും അങ്ങനെയൊക്കെ ഇത് പിന്നെയാണെങ്കില് ഇപ്പൊ ഞ് ജല്ദോഷം പിന്നെ ഇപ്പോ സ്കൂള് ഈ സ്കൂള് ഇതൊക്കെ ഇങ്ങനെ തുറക്കുമ്പോ പിന്നെ വേറൊ അസുഖങ്ങൾ വേറിം
ആഹ് അതെന്നെ പിന്നെ ഈ മയീം മയീം തുടങ്ങോല്ലോ പിന്നെ ജൂണൊക്കെ ആവുമ്പോളേ പിന്നെ എപ്പളെ എപ്പളേലൊക്കെ ഓരോന്നൊള്ളൂ ആ
പുത് ഉം ആഹ് അതന്നെ പുതുവർഷം തൊടങ്ങല്ലേ അപ്പ ഐക്ക് പിന്നെ ഓരോ അസുഗോത് വേറീം അയിന് വേറെ ബഡ്ജറ്റും വാണം കയ്യില് അഹ് ആഹ് അതന്നെ ഇപ്പടെ ഓരോ അവ അസുഖങ്ങൾ വേറെ ഇപ്പ പനി മഴൊക്കെ വരുന്നോണ്ട് ഇനിപ്പോ ഡെങ്കിപ്പനി എല്ലാതും ഇതരം പനികളുണ്ട് എലിപ്പനി.
മ്മ് മ്മ് മ്മ്. അല്ലെങ്കിലീ സ്കൂളൊക്കെ പോയി തൊറന്നാ അല്ല തൊ സ്കൂളൊക്കെ തൊറന്നാ അല്ലെങ്കിൽ തന്നെ കുട്ടിയാള് ഓരോ കുട്ടിയാക്ക്‌ ജലദോഷം കൂ ഉണ്ടായാൽ സ്കൂൾ വരുല്ലോ ന്താണ് ആ പകർച്ച ആ അത അതാണ്. അിവസം ന പറഞ്ഞേ കേക്കാൻ പറ്റൂലല്ലോ.
അതന്നെ അപ്പൊ നമ്മള് മക്കളോട് സ്കൂൾക്ക് പോ പോവണ്ടാന്ന് പറയും ടീച്ചർമാര് വരണ്ടാന്ന് പറയും.
ആ പക്ഷെ നമ്മുക്ക് ആ അതാണ് നമ്മള് എന്തങ്ങ ക്ലാസവക്കാര അതും.
പിന്നെന്താ നമ്മള് ചെറ്റ അതൊന്നും നമ്മള് ഓരോ പാത്രത്തിലെ വെള്ളം ഇങ്ങനെ മഴയുമ്പം അങ്ങനെ കൊ കൊതുക്കുകളും ഇതൊക്കെ ഇങ്ങനെ ഇണ്ടാവനൾക്കല്ല അപ്പൊ അതൊക്കെ അസുഖം കൊറെേ അസുഖം.
ആ കൊറച്ചൊക്കെ നമ്മക്ക് എഴുതിയാലും ഒക്കെ നമുക്ക് തടയാൻ പറ്റും.
അതെ തന്നെ നമുക്ക് അദ്യം നമുക്ക് തടയാൻ പറ്റും നമ്മള വീടും പരിസ്യരം നമ്മ നോക്കുക. തിളപ്പിച്ചാറി വെള്ളം കുടിക്ക.
അതൊന്നും കുട്ട്യേക്കെ പറ്റൂലേ.
അത് കുട്ടിയെ പറ്റല്ല ഞൻ പറയും ചടുെള്ളം കുടിച്ചോടി മക്കളെ ചടുെള്ളം കുടിച്ചോള എനിക്ക് പച്ചെള്ളം മതിയ.
ഉം ആ ഫ്രി്ജില് ഉണ്ടെങ്കില ആ എടുത്ത കൊടുത്ത കുടിച്ച
ആഹ.
ണൊന്നും പറ്റൂല.
ആഹ. അങ്ങനെ പോയ ഇതന്നെ എന്റെ മക്കൾക്കൊക്കെ ഒക്കെ പച്ചെള്ളം കുടിക്കാ. കൊറോണ കൊറോണ കാലത്ത്പ്പോ ഇതൊക്കെ ഉണ്ടായിുന്നോ ആർക്കെങ്കിലും?
ഇല്ല ഇവിടെ വലിയ പ്രശ്നംന്നും ഇണ്ടായിട്ടില്ല.
ആഹ ഞങ്ങൾക്കും ഇടെ ഇണ്ടായിട്ടില്ലട്ടോ പക്ഷെ നല്ല
ആ് ഇന്റെ അനിയത്തിന്റെ ഉ അമോശാക്കക്കൊക്കെ അങ്ങനെ അയില് അങ്ങനെ മരിച്ചതേന്.
ഏ?
അല്ലാ അനിയത്തിടെ ഈ കൊറോണൽ ഇത് ദയണ്ട് അങ്ങനെ മരിച്ചത ഇനി പറ
തന്നെയല്ലോ ആരും ഞങ്ങള അവിടണ്ട് പ്രായംന്നും ആയില്ല.
പക്ഷെ പഞ്ചമുത്തിത് കൊറോണന്നല്ല പറയല്ലേ വേറൊന്നും പറയണില്ലല്ലോ.
ആ കൊറോണ നട്ട് കൊറോണ വാക്സിൻ വെച്ച് നമ്മള കയ്ന് ഫുള്ളി ഇപ്പോ ഇതാ കൈ വേദന
ആഹ ഞങ്ങളൊന്ന് വെച്ച ഞാനൊന്നും വെച്ചിട്ടില്ല.
അത് ശരി ഞങ്ങൾക്ക് പൊക്കെ നിർബന്ധാ പറ ഞങ്ങൾ ഇവിടെയും ചില പെണ്ണ്ങ്ങൾ പിന്നെറ കുറേ ഉരട്ടിട്ടോ ഇവിടെ അത്ര പ എല്ലാരും വെച്ച ചെല പെണങ്ങളെക്കെ
ഞാന് വെക്കാത്ത കാരണം അന്നന്റെ ഈ ചെറദ്നെ വയിറ്റട്ടുണ്ടായിനി. പ്രസത്തിനായി തുടങ്ങീന അപ്പൊ ഇനി ആ സമയത്ത് വെക്കേണ്ടന്ന് ഞാൻ പറഞ്ഞതാണ്.
ശരി അതുകൊണ്ട്മ്മെ കഴച്ചില്ല. എനിക്കും അതേപോലെ തന്നെ വയറ്റിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞൻ വെച്ച്. എന്റെ ഹസ്ബൻന്റ് പറഞ്ഞ നീ പോര് വ വെക്കാൻ പോരന്ന് പറഞ്ഞ അപ്പൊ രണ്ട് കൈും വിച്ചു ആ ഇങ്ങോട്ട് പറയായാണെങ്ക നല്ല കൈ വേദന കഴിയും ഇങ്ങട്ട് ചിലപ്പ ഇങ്ങനെ പോയാ അങ്ങോട്ട് പോരൂല. അത്ര വേദന ഞാൻ പറയ ഒരു കണക്ക എല്ലാവരും വെക്കാത്ത നന്നായി.
ഉം അതന്നെ പച്ചലൊക്കെ എന്തേലും കേട്ട അല് സൈഡ് എഫക്റ്റ് ആണല്ലോ ഒന്നും വരൂലന്നൊക്കെ പറയണല്ല. വെച്ച അതെ
ഉം
എല്ലാത്തിനും പേടന്നെ പത്തെ കാലത്ത്
ആ പത കത്തെ എ എന്താണ് പേടെയാണ്
ഏത് യൂസ് ചെയ്യണ്ട ഇ ഫോണിന്റെ കാര്യമാണ് പറയും വേണ്ട ഫോണിന്റെ കാര്യണ പരി വേണ്ടാറ മക്കള് ഫോണ എടുത്തിട്ടേ
ആ ഫോണിന്റെ കഥ പറയണ്ട അപ്പൊ ഈ അടുത്ത് തന്നെ ഒരു ഉം പത്ത് വയസായ മോന്
ആ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നാല് അയ്നാകേട്ടില്ലന്നാല്
ബിൽഡിംഗ് ന്ന്മ്മക്ക് ക്കെറിയാണ്ടിര ണ്ടാന്നിലെക്ക് കറിവന്ന് ചാടാന്ന് നിക്ക ആപ്പത്തേക്ക്
ആണോ ഏ അത്ക്ക് ഞാൻ കേട്ടിട്ടില്ല പ്പീ എസ്സ്എസീൻ്റെ ഇത് വന്ന ആ സമയായില്ലേ
ആ
ആ നോക്കനാ ശരി